ഹലോ
ആഹ് കേൾക്കില്ലേ?
ഓഹ് കേൾക്ണ്ട്. എന്തൊക്കെണ്ട് വർത്താനം?
നല്ല വർത്താനം. ഇപ്പളാ ശരിക്ക് കേട്ടത് വൈകുന്നേരം ഒന്നും ഇങ്ങനെ കോള് ക്ലിയറേ ഇല്ലേനി ഓരോരുത്തര് വിളിച്ചിട്ട് മുറിഞ് മുറിഞ് കേട്ട് മയി പെയ്യ്ണ്ടായിനി ഇനി റേഞ്ചല്ലായിട്ടാണോഞ്ഞ് എല്ലാരും കൂടി വിളിച്ചിട്ടോ എന്താ അറിയില്ല അപ്പ കൂടെയല്ലേ വിളിച്ചണ്
ആഹ് വൈകുന്നേരം കൊറെ കുറെ പേര് വിളിച്ചു അതൊക്കെ കൂടിയാണ്.
ആഹ് അതാണ് ഇപ്പഴാ ശരിക്കൊന്ന് കേൾക്കണ്. മെല്ലെ കേക്കണൊള്ളു ഞാൻ ചെവിങ്ങനെ ശരിക്ക് ആര്
ഇങ്ങള് ഗോൾ അവസാനിപ്പിക്കുന്നത് പതിനഞ്ചിലല്ലേ.
എത്ര ടൈമൊ
നാളത്തോക്ക് എടുക്ക്. ഇത് കംപ്ലീറ്റ് ആക്കണ്ടേ. ആഹ് അപ്പൊ നിങ്ങൾക്ക് മുപ്പത് കോള് മുപ്പത് കോൾ ചെയ്യാൻ പറ്റൂലല്ലോ
ആഹ് മുപ്പത് ചെയ്യണം.
മുപ്പത് നിങ്ങൾ ചെയ്യോ?
അറിയില്ല എന്റെ ഫ്രണ്ടർഞ് ഒരാക്ക് അഞ്ച് വട്ടം വിൾച്ചാപ്പ ഓക്ക് വാണെങ്കിൽ അഞ്ച് പ്രാവശ്യം വിളിച്ചോന്നൊക്കെ പർഞ്ണ്.
അങ്ങനെ പർഞ്ണ് ലെ അതാ അപ്പൊ ഇങ്ങള് ആരെ വിളിക്കുന്നത് അഞ്ച് പ്രാവിശ്യം അങ്ങനെ ആരോ കിട്ടോ?
ആഹ് ഓള് പറഞ്ഞ്ണ് ഓള് ഒരു നമ്പറിൽ റെഡിയാക്കാം ഓളെ പിന്നെ രണ്ട് നമ്പറിൽ ഇതാക്കാന്നൊക്കെ പറഞ്ഞ്.
ആഹ് ആഹ് ആഹ്
വീട്ടിൽ രണ്ട് നമ്പറെണ്ടെങ്കിൽ അയില് ഡൗൺലോഡ് ആക്കിയാണ്ട്.
ഞാൻ എങ്ങനാ അറിയോ പതിനഞ്ചിൽ അവസാനിപ്പിക്ക്യാര്ണ്ട് മറ്റേ ടാ അയ്യോ അങ്ങനെ പറ്റു. പതിനഞ്ച് ടാസ്ക് ആണെങ്കിൽ പകുതി പൈസ കിട്ടും. മറ്റേ ഫുള്ളാണെങ്കിൽ ഫുള്ള് പൈസ അങ്ങനെ കിട്ട
ഏഹ് ആഹ് പതിനഞ്ച് വരെ അങ്ങനെ പറ്റുള്ളു അങ്ങനെണ്ടോ? അതോ മുപ്പതൊ
വാ മുപ്പത് വരെ ആണ് വേണ്ടിയത്. പക്ഷെ പതിനഞ്ച് ടാസ്ക് ആണ് നമ്മൾ ടാസ്ക് ചെയ്യുന്നേൻസരിച്ചാ പൈസ ഉണ്ടാവ. പതിനഞ്ച് ടാസ്ക് പകുതി കംപ്ലി ട്ടാക്യ പതിനഞ്ച് പകുതിയല്ലേ അപ്പൊ രണ്ടും പകുതി കംപ്ലീറ്റ് ആക്കിയാല്. നമുക്ക് പകുതി പൈസട്ടും അതാണ് ഞാൻ പറഞ്ഞെ
ഇപ്പ ഏതായാൽ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
ആഹ് ആഹ് ശരി പിന്നെ എന്തൊക്കെയാ വർത്താനം. ചോറൊക്കെ തിന്നോ?
ആഹ് ചോറൊക്കെ തിന്നു.
ഏഹ് കുട്ടി ആ കുട്ടികളൊക്കെ എവിടെ കെടന്നോ?
ഓഹ് കെട്ന്നു ഉറങ്ങിപ്പോയി.
ആഹ് ഇബടി അങ്ങനെ ഞങ്ങള് ചോറൊക്കെ തിന്ന്. കുട്ടികളൊക്കെ ഒരാള് ഉണ്ട് ഒരാള് ഉറങ്ങീന് രണ്ടാളാണ്
നിങ്ങളുടെ വോ വോയിസ് ടാസ്ക് കംപ്ലീറ്റ് ആയോ മറ്റേ ടാസ്ക്
എനിക്കതില്ല എനിക്കതില്ല കിട്ടിയിട്ടില്ല
എനിക്ക് അത് കിട്ടീന് അത് എന്താ ഇങ്ങക്ക് ഇത് മാത്രം അത് കിട്ടാഞ്ഞേ
എനിക്കറില്ല ഞാന് അതില് ഒരുപാട് നമ്പർ അയില് വന്നിനി പക്ഷേ എന്റെ നമ്പർ അതിൽ ഇല്ല ആഹ് നമ്പർ വന്നോലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്റെ നമ്പർ കൊറേ നോക്കി അയിലില്ല.
നിങ്ങടെ ഭാഗ്യം എന്നാ പിന്നെ നിങ്ങക്ക് അത് കുറച്ച് ടഫാ എന്താ വച്ചാല് അതിങ്ങനെ സംസാരിച്ച് വോയി സായിട്ട് പറയേണ്ടിയല്ലേ എന്നിട്ട് റെക്കോർഡ് ചെയ്യാ കുറേയുണ്ട് ഒന്ന് ഒരു ടാസ്കില് ഇപ്പൊ അത് മുപ്പത് ടാസ്കാണ് അതില് ഒരു ടാസ്കിൽ തന്നെ പതിനഞ്ചെണ്ണം ഉണ്ട്
ആഹ് അങ്ങനല്ലേ അത് ഇങ്ങനെ ഒരു പാരഗ്രാഫ് ഇങ്ങനെ വോയിസാക്കി വിടാനല്ലേ
അത് എന്റെ പ പ പതിമൂന്ന് ആയിട്ടേയുള്ളു പതിനഞ്ച് ആക്കണം. ഫുുള്ളാക്കാനൊന്നും കഴി ഫുള്ളാക്കാനൊന്നും കഴിയൂല അത് കോള് നോക്കട്ടെ കോള് കയ്യോന്ന് അറിയില്ല കോള് ഫുള്ളാക്കാൻ ഉണ്ട് ഇനി
ആഹ് അയ്ല് ഇങ്ങെനെ ഓരോരുത്തരോട് ചോദിച്ച പക്ഷേ ഞാൻ അയിന്റെ പുള്ളൊക്കെ കയ്യൊന്നും അറിയില്ല കയ്യുന്ന അത്രേ അങ്ങട്ട് ആക്കാം
ആഹ് കൈയ്യുന്നത്ര
ഒന്നാമത് വിളിക്കാനും കഴിയുന്നില്ല ആകെ സെർവർ നോ പ്രോബ്ലം പറഞ്ഞാണ്ട് ഇങ്ങനെ കാണി ഒരു അങ്ങനെ അല്ല ഒന്നാമത് റേഞ്ച് ഉണ്ടാവില്ല മഴയാവുമ്പോൾ റേഞ്ച് പൊതുവെ ഉണ്ടാവൂല്ല പിന്നിപ്പം ആപ്പുവായി വിളിക്കയല്ലേ എല്ലാവരും ഇങ്ങനെ ഒരു ഇതിക്ക് തന്നെ വിളിക്കുണ്ടാവും
ആഹ് അങ്ങനെ അങ്ങനെ
ആ അങ്ങനെ ഉണ്ടാവും എന്താ പിന്നെന്താ അവിടെ ഇപ്പ മഴയുണ്ടോ
മഴയില്ല പിന്നെ ഒരാളെ വി ളിക്ക ആണെങ്കിൽ ഞമ്മള് ഇപ്പൾ ഞമ്മള് അങ്ങോട്ടും ഇങ്ങള് ഇങ്ങോട്ടും വിളിച്ച് അത് കഴിഞ്ഞ് അര ഒരു ര രണ്ട് മിനിറ്റ് കഴഞ്ഞിട്ടേ വിളിക്കാൻ പറ്റുള്ളൂ
ആഹ് രണ്ട് മിനിറ്റിന്റെ ഗ്യാപ്പുണ്ടല്ലേ
ആഹ് അങ്ങനെ എന്തോ ഗ്യാപ്പ് ഉണ്ടെന്നാ അവര് പറഞ്ഞത് മറ്റേ ആരൊക്കെ വിളിക്കുന്നവരൊക്കെ തന്നെ എനിക്ക് അതൊന്നും എനിക്ക് അറിയി
എന്നാ അത് ആ എനിക്കൊന്നും അറിയില്ല എന്നാ അതാണാവും ഇങ്ങനെ മനസിലാ ഇങ്ങനെ ഒരിത് വന്നിന് അയില്‌ ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് പോണില്ല കോളേറ്റ് പോണൂ ഇല്ല അങ്ങനങ്ങനെ
ഉം ഞാൻ ഒരു കാര്യം പറയട്ടെ അല്ലെങ്കിൽ ഒരാളും കി കിട്ടൂലാ അല്ലെങ്കില് നമ്മള് വിളിച്ചു കൊണ്ട് നിക്കുമ്പോളായിരിക്കും ഓരോരുത്തര് ഇങ്ങനെ വിളിക്കുക
ആഹ് ഇപ്പൊ വേറെ ആള് വിളിക്കണുണ്ടാവൂലേ
ആഹ് അങ്ങനെ അല്ല അങ്ങനെയാ
ആഹ് ആഹ് അതന്നെ
ഉം
ഞാനാണെ വേറൊരാൾക്ക് വിളിച്ചങ്ങാണ്ട് അതിന്റെ ഇടയിൽ വേറെ സാധാ കോള് ചെയ്യണ്ട് പക്ഷെ ഇതെടുത്ത് അത് ക ട്ടായാൽ എല്ലാ ടാസ്കും നഷ്ടപ്പെടുവേയും ചെയ്യും അത് വെക്കാനും വയ്യ അങ്ങനെ പിന്നെ കുറെ ആൾക്കാർ കൊറെ ആൾക്കാർക്ക് വിളിച്ചാ ഒക്കെ കട്ടായി പോവുവാ എടുക്കണില്ല
പിന്നെ നമ്മുക്ക് പിന്നെ വിളിച്ചാൽ മതി ഓല് വിളിക്ക വിളിക്കുവല്ല മെസ്സേജ് അയച്ചാൽ മതി
ആഹ് ആഹ് അതെന്നെ
ഉം
ടാസ്കിനെ കുറിച്ചൊന്നും അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇങ്ങനെ
ഇല്ലല്ലേ
ആഹ് അങ്ങനെ ഞാൻ പറയാൻ മറന്നു അങ്ങനെ പറഞ്ഞു നിന്നോട് ഒരാള് ആഹ് ഇന്നെ ചേർത്തിയ ആള് പറഞ്ഞു
ആഹ് പിന്നെ ഇങ്ങൾ ടൂറൊക്കെ പോകലുണ്ടോ
ഓഹ് ടൂറ് ആ ടൂറൊക്കെ പോകും വെക്കേഷൻല്ല ഇങ്ങനെ
ഇങ്ങക്ക് ടൂർ
വയനാട് ആഹ് ടൂറൊക്കെ പോണ ഇഷ്ടന്നെ വയനാട് മൈസൂര് അങ്ങനെ പോയി പിന്നെ കുട്ടികള ഇപ്പം നയ്സ സ്കൂളനെയ് രക്ഷിതാക്കള് പോരന്നന്ന് പറയും ഓ കോഴിക്കോട് ബീച്ചിൽ ഒക്കെ പോവും അങ്ങടെ ഇടക്ക് പോകലുണ്ട്
ഉം
സ്കൂളന്ന് വീട്ടില് രണ്ട് കുട്ടി ആള് ആ രണ്ടാം കുട്ടികളാണ് ഉം സ്കൂളിൽ നിന്ന് മോന്റെറെപ്പൊക്കെ പോയിനി ടൂർ ഇങ്ങനെ രക്ഷിതാക്കള് പോയന്നെ പറഞ്ഞാട് വയനാട് വൈത്തിരി പാർക്ക്ക്കൊക്കെ
ആഹ് വൈത്തിതിരി പാർക്ക് വയനാട് ഇത്തി പാർക്ക് പോയിനോ? ഈത്രീ പാർക്ക്
വൈത്തിരി അല്ലേ?
വൈത്തിരിയല്ല വയനാട് ഈ ത്രീ പാർ
ഏ ഈത്രീ പാർക്ക് അയ്ല് പോയ്റ്റ്ല്ല. വൈത്തിരി പോയി ഞങ്ങള്.
ഈത്രീ പാർക്ക് പോയിലെ പോണം. അയ് അത്രക്കടിപൊളിയ
ഏ എന്തൊക്കെയാ അവിടെല്ലേ? അഡ്വഞ്ചർ പാർ
അവ്ടെന്തൊക്കോണ്ട് കാണന് വരേണ്ട്. നല്ല രസാടെ കാണാന്
ഏ പ്പൊ പുതിയെ തൊട്ങ്ങിയെതാ?
പുതിയതൊന്നും തൊട്ങ്ങിയല്ല കൊർച്ചായി ഞാന് ഈ പ്ലസ് ടു പഠിക്കുമ്പൊ പോയാ
പിന്നെ എന്തെക്കെല്ലേ? മറ്റേ ഈ അതന്നെ പറി മേലെക്കൂടെ പോണാതും പിന്നെ സിമ്മീംപൂളും അങ്ങ കുട്ട്യാക്ക് ചാടാനും തൊക്കെണ്ടാവും ലെ?
ടിപൊളിയാ
കൊറേണ്ടൊ കാണാന്?
ഓ കൊറേണ്ട് കാണാന്
ഏഹ്
പ്രേതത്ത്ന്റെ ഗുഹ വരെണ്ട്
ആഹ് ഞാന് പോയി തിരിവർക്കിലൊക്കെണ്ടായി ഞാൻ കേറില്ലങ്ങട്ട് ഇനിക്ക് പേടി ഇനിക്കങ്ങൻത്തൊക്ക ഭയങ്കര പേട്യാ ഞാ സിൻമ കാണൂല പിന്നെന്തെങ്കിലു ഈ ഈ പോലീസ് ഏ ഇന്ക്കങ്ങൻത്തൊക്കെ വേട്യാ കാൺണെ ഞാ പോയിനി. ആഹ് ഞാപോയ്നി. വൈത്തിരി പാർ വൈത്തിരി പാർക്കില് ഈ ത്രിഡിണ്ടല്ലോ അയ്ല് അയ്ലെന്നെ കേറിയാല്ങ്ങനെ അമ്മളോരോതീക്ക്ങ്ങനെ കേറിപ്പോണമാരിക്ക്ങ്ങനെ ദായാണ്ട് അമ്മളെ മേത്ത്ക്ക്ങ്ങട് ട്രെയിനില് പോയാണ്ട് ഓരോ തില് കുത്ത്ണതൊക്കണ്ടല്ലോ
ആഹ് ഞാന് പിന്നെ അയറ്റാളൊന്നും കേറേൽല്ല
ആഹ് ഇൻക്കൊക്കെ പേട്യാ പ്രേതത്ത്ന്റെണ്ടായ്നി അവ്ടെ കാ ണ്ണെ വര്നോട്ത്തന്നെ. അങ്ങടും കേറീട്ട്ല്ല. ഇന്ക്കഒക്കെ വയ്ങ്കര പേട്യാ ഞാൻ പ്രേതത്ത് ന്റെ സിനിമ എന്തെങ്കിലും ഈ കൊലപാതകം അന്വേഷിക്കണ അങ്ങനത്തെ സിനിമകളൊന്നും കാ
ഞാൻ സിൻമ സിനിമന്നെ കാണൽല്ല ഇവടെ മൻഷ്യന് മനസ്സമാധാനം പോവൂല്ലേ?
ഏ സിൻമ സിൻമെന്നെ കാണൂലലെ
ഞൻ സിൻമ ആദ്യം കാണല്ണ്ടേയ്നി കല്യാണ കഴിക്കുന്നേനുമ്പ്. പിന്നെ ഞാൻ കാണല്ല്ലപ്പൊ
ആഹ്
സിൻമിം സീരീയേലൊക്കെ കണ്ട്ന്ന്. നിർത്തി
ആഹ് അപ്പൊതാണേല് ഇൻക്കും ഈ അങ്ങൻത്തി പ്രേതത്ത്ന്റൊക്കെ ഭയങ്കര പേട്യാ
ഞാൻ ഇൻസ്റ്റഗ്രാമില് യൂസെയ്യാർള്ളൂ. പിന്ന യൂട്യൂബും കൊർച്ചൊക്ക കാണും.
ആഹ് യൂട്യൂബ് ചാനലുണ്ടോ
ഓ യൂട്യൂബ് ചാനല് ഞ ഞാനില്ലട്ടോ അതല്ല യു ട്യൂബ് ചാനല് കാണല്ണ്ട്
ആഹ് കാണൽണ്ട്. ആ ഞാനും ഫുഡ്ണ്ടാക്ക്ണെന്തേം വീഡിയൊക്കങ്ങനെ എന്തെങ്കിലൊക്കെ ണ്ടാക്കാന്നേരത്തൊക്കെ ഫുഡ്ണ്ടാ ക്ക്ണ കൊറേ വീഡിയോ കാണും കുറച്ചൊക്ക അതേ മാരിക്ക് ചെയ്യും. കൊർച്ചൊക്കണ്ടാക്കണതേ മാരിക്കാവും ചെൽത് തീരെ അതേ ഒരു നല്ല ടേസ്റ്റാണ് നല്ലോനന്നാവും പറിം ഞമ്മൾതെൽപ്പൊ നന്നാവൂല.
ആഹ് ങ്ങള് യൂട്യൂബ് ചാനല് ച് യൂട്യൂബ് ചാനല്ണ്ടോ? ചെയ്യൽ ണ്ടോ?
ഇതാ ഏ യൂട്യൂബ് ചാനലില്ല ഫുഡ്ണ്ടാക്ക്‌ണ വ്ലോഗൊക്കെ കാണും എന്തെങ്കിലൊക്കെണ്ടാക്കും ആഹ് ഇൻസ്റ്റിഗ്രാമ്ണ്ട്. ഇൻസ്റ്റ്ഗ്രാമ് കാണും അയിതി ആഹ് അങ്ങനെ പറയാ ആഹ് പിന്നെ ഇൻസ്റ്റഗ്രാമ് കാണും പിന്നെ എടക്ക് യൂട്യൂബ് ചാനലും തേ ഫുൾ ഫുഡ്ന്റേം വ്ലോഗിന്റേം കാണും എന്തേലും ഇണ്ടാക്കാനൊക്കെ ഫുഡ്ക്കെ ഒരോന്ന് അയില് നോക്കി ഇണ്ടാക്കാലോ അറിയാത്തതൊക്കെ അറിയാത്ത ഫുഡ് ഓരോ കാര്യങ്ങളൊക്കെ അയില് നോക്കിണ്ടാക്കാലോപറിയ ഫുഡ് അതെ പിൻ ഇക്ക് ഒന്നും അറില്ലേനീ ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ തറവാട്ടിലായന്ന്ങ്ങനെ എല്ലാരുപാട് കൂടി ഇങ്ങനെ ഇണ്ടാക്കല്
ആഹ്
ഇപ്പ എന്തങ്കിലെക്കെ ചെറിയ ചെറിയ സഹായ സഹായങ്ങള് ചെയ്താ മതി അപ്പ ഞങ്ങള് പിന്നെ ഇങ്ങട്ട് വേറെ താമസി ച്ചപ്പോ പിന്നോരോന്ന് ഒരോന്ന് അയ്ല് നോക്കിങ്ങനെ പോയി അൽഫാമൊന്നും അറീല ങ്ങള് ണ്ടാക്
അൽഫാം ഇല്ല ഇല്ല എനിക്കറിയൂല അൽഫാമ് യൂട്യൂബില്ണ്ടാക് നോക്കിണ്ടാക്കിയാതി
അൽഫാമാണെ ഗ്രില്ല് ചെയ്യ്ണല്ലേ
ഉം നല്ല ഉഷാറായി ഇണ്ടാക്കാം
ആഹ് ന്റെ ഹസ്ബന്റ്ണ്ടാക്കും
ആഹ്
അത്ണ്ടാക്കല്ണ്ട് ആ അയിന് ഇണ്ടാക്കനറിയ ആഹ് ആരെങ്കിലൊക്കെ ഇണ്ടാക്കി ഞാന് ബിരിയാണിന്നെ ഇപ്പടുത്ത ബിരിയാണിന്നെ ഇപ്പടുത്ത പഠിച്ചേ എനിക്കറിയ അറിയാനേ വന്നാല് അവിടെ തറവാട്ട് ബിരിയാണി ഇണ്ടാക്കാൻ അറിലല്ലേ പെരുന്നാളൊക്കെ വരുമ്പളോ ത
ഞാന് പെരുന്നാള് വരാ ഞാൻ ന്റെ ന്റെ വീട്ടിലാ അവടെ ചെന്ന അവടെ ഇമ്മണ്ടാക്കും
ആഹ് ഇന്നട്ട് ആഹ് ആ ശരി ആഹ് അങ്ങനെ ഞങ്ങളു തന്നെ അങ്ങനെനി പഠിച്ചെ ഞാൻ പിന്നെ ഞമ്മള് സ്വന്തം വീട്ടിലായാല് പിന്ന ആരെങ്കിലൊക്കെ വിരുന്ന് വരുമ്പോളും പിന്നെ എപ്പളങ്കിലും സമയം നമ്മള് സ്വയം ഇണ്ടാക്കേണ്ടി വരല്ലോ
ആഹ്
ഞാനങ്ങനെ പഠിച്ച പെരേലായന്ന് ഓരുണ്ടാക്കു അവ്ട്ന്ന്‌ തറവട്ട്ന്ന് ഇമ്മിംണ്ടാക്കും പറഞ്ഞമാതിരിക്ക് പിന്നെ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിയാണ്ടേ ആഹ് ശരി ശ്